ഹലോ
കേൾക്ക്ന്നുണ്ടോ
ആഹ് കേൾക്കണ്ട്
ആഹ്
ഇതിന്റെ പ്രശ്നേന് തോന്നു ഇതുവരേ കിട്ടിയിട്ടില്ല്യേന്ന്
അതേ എന്താ പിന്നെ വിശേഷങ്ങളൊക്കെ
ശേഷം പുതിയതൊന്നും ഇല്ല പയേതായിട്ടൊക്കെ എന്നെ അങ്ങനെ ഒള്ളു ചായ കുടിച്ചു ചായൊക്കേ ഇട്ട് മക്കള് സ്പെഷ്യൽ ഒത്തുല്യാ ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ല
ഉം ബേക്കർ ബേക്കറി ആയിരിക്കുല്ലേ
ബേക്കറി അതെ ബേക്കറി യാങ്ങി പന്തയിന്നെ
പെഷ്യലൊക്കെ ണ്ടാക്കൽണ്ടോ
ചെലപ്പം കുട്ടിയാക്ക് സ്പെഷ്യൽ ണ്ടാക്കിയാലൊന്നും പറ്റൂല ക്കെന്തേലക്കെ ന്ന്ണ്ടാക്കൂല
സ്പെഷ്യലായിട്ട് വാണം എണ്ണക്കടികളക്കെ ഉം സ്കൂൾട്ടരുമ്പോത് ന് എന്തെങ്കിലൊക്കെണ്ടാക്കണം
ഉണ്ടാക്കിയാലും ഓര്ക്ക് വേണ്ടിയര്ല്ല ഇപ്പൊ നമ്മളന്നെ കയിക്കണം നല്ലതൊന്നും അല്ലല്ലോ
അതെ
പിന്നെ അഒന്നും ണ്ടാക്കൂല ന്തേലൊക്കെ ഏത് നല്ലെല്ല ത് ന്നാൻ നോക്കിയാലൊക്കെ പിന്നെ
അതെ ഇപ്പയ്ന് ഒക്കെ ഇതല്ലേ നാലും എല്ലാരും വാരി വൽച്തിന്നും ചെജ്ജു പേടിയാണ് ഉം അത
ന്നെന്തൊക്കെ മക്കളൊക്കെ ഉം സ്കൂളിട്ട് വന്ന്
ആഹ് പൂക്ക് ന്ന് രണ്ടാ സ്കൂള്ണ്ടേഞ് ഓര് സ്കൂള്ട്ട് വന്നാ ല് കളിച്ചിണ്ടവിടെ അടുത്ത വീട്ടില് കളിക്ണ്ട് ഒരാള് ഒരാളടണ്ട്
ഉം
കൂൾട്ട് വന്ന പിന്നെ കളിയല്ലേ
വൈകിട്ട്ള്ളക്കെന്നായിട്ട് വെച്ചേ രാത്രി
ആഹ് രാവിലെ വെ ച്ചല്ല് രാവിലെ വെച്ചോ വൈകീട്ടായിട്ട് പിന്നെ മ്മൾ ഒരു വണിക്ക് നിക്കൂല
ഏഹ് ശരിയാണ്
ഉം കുളി പ ആഹ് അതെ ഒല്ണ്ടാവുമ്പോളാണ് പിന്നെ ചൂട്ള്ളതൊക്കെ കിട്ടണ്ടിരു ഇവിടെ ആര് അങ്ങനെ പ്രശ്നല്ല
മക്ക് അമ്മന്റെ ആവശ്യംല്ലല്ലോ ഉള്ളതൊക്കെ കൂട്ടി അങ്ങനെ കഴിച്ചുങ്ങനെ
അതെ
പിന്നെ എന്തൊ പ വേറെ എന്തൊക്കെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊക്കെ എന്താ പുതിയ വിശേഷന്തേണ്ടോ മഴക്കണ്ടോ
മഴണ്ട് ഇപ്പൊ രണ്ട് മൂന്നാല്സായിട്ട് മഴണ്ട് മഴ ഇല്ലായിരുന്നു കൊറവേനി നമ്മള്ജാര്ച്ച് മയല്ലേര്ക് യ്യുലേകുജാര്ചു ഇപ്പ വേനലൊക്കെ ആവുമ്പളെയ്ക്കാര അതെ വേനലക്കെ ആകുമ്പോ ഇക്കാലം അയ്ന്റെ ഒരു ബദ്ധിമുട്ട്റിയാ
ജൂണിന്റെ ഒന്നും മഴ കിട്ടിട്ടില്ല അപ്പൊ ന്നാല്പ്പങ്ങനെന്നും ഒറച്ചല്ലാതെ പെയ്യ എന്നാല് ദമ്മിലൊന്നുല്ല മുടികെട്ടി എങ്ങനെ പാറ്റി പോണന്നള്ളു ആ മയ് കാല ഫീലിങ്സ് അങ്ങനെണ്ട്ന്ന്ല്ലാണ്ട് മായ അങ്ങനെ പെയ്യണോന്നില്ല
അതെ
പിന്നെ എന്തൊക്കെ വിശേഷങ്ങള് മക്കളൊക്കെ മദർസെ സ്കൂളൊക്കെ പോന്നോലാര്കുലെ എല്ലാരും
ആഹ് ബസ്സിൽ സ്കൂളിലൊക്കെ പോണാലാണോ
വീട്ടിലാരൊക്കെണ്ട്
വീട്ടില് ഞാനുണ്ട് നാല് മക്കളുണ്ട് ഇന മ്മണ്ട്
ആഹ് മക്കളൊക്കെ ചെറിയ
ചെര്യേ മക്കള് ആഹ് വല്യോള് ഇപ്പ പയിനൊന്ന് വയസ്സ് ഓള് ആറാം ക്ലാസ്സിലാണ് ഓള് മദ്രസിലും ആർലാണ് സ്കൂളിലും ആർലാണ്
പൊതുപരീക്ഷക്കെ കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം
പൊതു പരീക്ഷക്കെ കഴിഞ്ഞ് ആഹ് കഴിഞ്ഞ പ്രാവശ്യം പൊതുപരീക്ഷേന് ഉം അ ഇഞി എക്സാമൊക്ക ആവാനായിന്നു മദ്രസ്സിലെ
മദർസില് ആഹ് മദർസില് ഇവ്ടി ആയി തൊടങ്ങീന്നു ഈ മാസൊം
ആഹ് ഈ മാസം അപ്പൊ അയിന്ള്ള വെരക്കെല്ല ആണോലൊ കൂട്ട്ല് നമ്മള്ങ്ങനെ പറയ്ണോലോട്
ഇപ്പളേ തൊയേണം
അതേ ഉം അന്നാന്ന് ഇട്ക്ക്ണെ അന്നാന്ന് പഠിക്കാ പറയിം
ക്കിപ്പ കളിന്റെ സ്വാദാണെ നമ്മള് പറയുമ്പൊ ഞമ്മളൊപ്പം നിന്നാ ഓൽക് കിട്ടും
അതെ
അല്ലെങ്കി ഓർക്ക് അയിന്റെ ആവശ്യല്ല
മക്കക്ക് പഠിച്ചാള്ളൊര്ത്ണ്ട് പക്ഷെ മക്കള് ഇങ്ങ്ട്ട് പഠിച്ചാന് നല്ല ഇതാണ് ഓല്ങ്ങ്ട് വിചാരിച്ചാലെ ഓല്ക്ക് നല്ല ഉം നമ്മള് ഇങ്ങന ബേക്കില് ഇങ്ങന ഇതാക്കണം
അതെന്നെ നമ്മള് ഒഴിഞ്ഞിരിക്ക്ണോലപ്പം ഇന്നാ കൊഴപ്പല്ല ഓല അങ്ങനെ ചെയ്തോളും
സ്കൂള്ട്ട് വന്നപൊ ഒരുത്തന്റെ വയത്തിനെ ഞാൻ കൂടി ഒരുവിതക്കെ റെഡിയാക്കി കൊട്ത്തോണ്ട്
ആഹ് ഇപ്പളേ തൊടങ്ങാഞ്ഞാലെ പിന്നെ ഓല് വേഗം ഒറ്ക്ക് വരും ഓൽക്ക്
അതെ റിവിഷനൊക്ക മദർസില് റിവിഷനൊക്ക തൊട്ങ്ങീണ് അപ്പൊ പിന്നെ ഇങ്ങനെ
ഉം ഉ
ആഹ് ഒര് ഇതിലാണ് ഇപ്പൊ
എങ്ങനേ
ആഹാ ഒര് ഇതിലാണ് അറയ റിവിഷം തൊട്ങ്ങീതോണ്ടേ ഉം ഇപ്പ എല്ലൊം ഫോണി കൂടെ ആഹ് ഫോണി കൂട അങ്ങ്ട്ട് വിടല്ലെ പഠ്ച്ച്ണ പഠിച്ച്ണതും കുട്ടീള ഓരോതും ഗ്രൂപ്പില്ങ്ങന വിടുമ്പളെ കുട്ടീക്കും തന്നെ ഒര് ഇതാണ് ആഹ്
വിട്ടാലും കത്യേടാണ് ഫോണ്മ്മകളി കൊറ്ച്ച് കൂടുതലായപ്പൊ
അതെപ്പൊ
അതെ പണ്ടന്നിപ്പൊ ഫോണ് ഇണ്ടായ്ട്ടല്ലേനലൊ പണി ഈ ഓൺലൈൻ ക്ലാസ് വന്നീന്റേഷാണ് ഫോൺ യൂസും പിന്ന ഉപയോഗം കൂടിയേത് മറ്റതൊക്കെ ഓല് പഠിച്ച് വര അത് ഓലോട് ചോയിക്ക എന്താ ഇട്ത്തീനെ ചോദിച്ചാ നമ്മള അതിനൻസരിച്ച് പഠിപ്പിച്ചൊട്ക്ക ഇപ്പൊക്ക ഫോണ് കുട വിടുമ്പൊ ആഹ് ക്യാപ്പിലോല് ഫോണോണ്ട്ള്ള കളിയായിരിക്കും
അതെ നമ്മള് ഫോണ് കൊടുത്ത് പോരു എഴ്തല്ലെ വായിച്ചല്ലെ വിചാരിച്ച് ഓല് ഒന്ന് രണ്ടണ്ണൊക്ക നോക്കും പിന്ന റീൽസ് ഒര് ഇതണ് കണ്ടാ പിന്നെ റീൽസ്ങ് നീക്കലൊട്ത്തു പിന്ന അതന്നെ ഈ റീൽസ് തന്നേണ് കാര്യായിട്ട്
റീൽസാണ് നെറ്റും പോണ കാണൂല ഓൽക്ക് അത് കണ്ടാണ്ട് പലേ പരിപാടി റീൽസില് ഓരോ ഷോർട്സും കണ്ടാണ്ട് പല പലേ സ
അത് അപകട ആണേനോ അതങ്ങനെ കാണ നല്ലതന്നല്ല അത ഒരു അപകടമാണ് ഇങ്ങനെ കൊറേ ആയിട്ട് ഇങ്ങനെ പലതങ്ങനെ പലേ ഇതലെ വരുന്നത് വിഷയങ്ങളല്ലേ റീൽസ് ആവുമ്പോ ഒരു ചെന്നെ ആകുമ്പോ നമ്മുക്ക് കൊഴപ്പില്ല നമ്മള് ഇതിലന്നു
ഈ റീൽസില ആകുമ്പോള അയ്ന്റെ മൈൻഡ് ആണോ ഓൽക്ക് അധികോ ഉള്ളത്
അതെ ഈ ഒരു മിനിറ്റ് കൊണ്ട് എത്ര ഇതോല് ഓലെ മെമ്മറിലേക്
അംപത്കേറ്റും അതാണ് ഇപ്പത്തെ ഇപ്പ മീറ്റിങ്ങിന് ഇതിനൊക്കെ ഓരോരോ ക്ലാസ് എടുക്കുണോലൊ ണ്ടല്ലോ അങ്ങനെ പറയണ്ട് മക്കൾക്ക് ഫോണ് കൊടുക്കരുത് ട്ടോലെന്നെ തിരിച്ച് പറയ് ണ്ട് ഫോണിലൂടെ മക്കക്ക് കാണിച്ചു കൊടുക്കണോ അങ്ങനെ ഇങ്ങനെ ഓലന്നെ തിരിച്ച് പറയും അങ്ങനെ രണ്ടും പറ യണതോലെന്നെ. അതുകൊണ്ടാണ് തേ ക്ലാസ്സില് എന്ത് ഇണ്ടെങ്കിലും ഗ്രൂപ്പില് വിടല്ലോ ഷാ
അത് അതാ ആയി ആ ആ കാര്യൊക്കെ നോക്കുമ്പോ നല്ലതാണേനോ
അതെ നല്ലതാണ് പക്ഷെ ഇങ്ങേപെറോ ഓൽക്ക് കൈയ്യിൽ കെട്ടിയാ ഓൽക്ക് തമര
അതെ
എവിടായാലും എവിടറ്റം പോകും പടച്ചോനെ കാലങ്ങൾ അറിയില്ല. ഇപ്പം ഇപ്പത്തെ കാലം ഇങ്ങനെ എനി വരു ന്ന കാലം എങ്ങനെ ഇനി കുട്ട്യാക്ക് ബുക്കും പേപ് പേ ബേഗൊന്നും ഉണ്ടാവില്ല ഒരു ലാപ്ടോപ്പോ ഫോണോ കയ്യില് മതി സ്കൂള് പോവാന്
അതെ അതെന്നെ. ഇനിയിപ്പ അങ്ങനെയേക്കാരം കാലം ഇപ്പതന്നെ ഓരോ കുട്ടികള് ഈ വല്ല്യ ക്ലാസ്സില കുട്ടികളൊന്നും ബുക്കൊന്നും കൊണ്ടുപോകില്ലല്ലോ ഒന്നോ രണ്ടോ ബുക്ക്
ബുക്ക്‌ അതന്നെ
അയിൽ വേറെല്ല ഞ നമ്മളൊക്കെ ഞാനൊക്കെ പോയി എന്ന് ആഹ് ഞാനൊക്കെ പോയിന്ന് ഫുള്ള് ആറ് വിഷയം ഇണ്ടാാവും ചിലപ്പോ ആറ് വിഷ് യാറ്റണ്ടാവും ആറു വിഷയം ബാഗിലാ
ആഹ് കൊണ്ടരാഞ്ഞാ ടീച്ചറ് ചീത്തറിയും നമ്മുക്ക് പേടിയാണ് കൊണ്ടല്ലാഞാ മേ ഇന്നത്തെ വിഷയം എടുത്തീല്ലല്ലോ ഇപ്പൊ കൊണ്ടോയില്ലെങ്കിലും പ്രശ്നം ഇല്ല
ഇല്ല ഒരു ഒരു ബുക്ക് കൊണ്ടൊയാ മത്
ആഹ് ഇഞ്ഞിപ്പോ നമ്മൾ ഇവിടെ പോയാലും നമ്മളെന്തേ മറന്നാലും ഫോണ്‌കൂടെ വിട്ടരാനുള്ള സൗകര്യം ഉണ്ട്
അതുണ്ട്‌ അതെന്നെ
ഓ ഇന്റർനെറ്റ് പ്രയോഗ ആണല്ലോപ്പൊ മൊത്തം എതായാലും എവിടെ എത്തും അന്തരമാവും
അറിയൂല
എ ഈന്നെ മക്കളൊക്കെ എവിടെ
മക്കളവിടെ കളിച്ചീണ്ട് ഇങ്ങനെ വർ ഉം വെള്ളൊക്കെ കേറ്ണ സ്ഥലാണോ നിങ്ങളെദ്?
അല്ലല്ല അല്ല കേയറൂല്ല നമ്മള് കാണുന്നത് ഇങ്ങനെ വെള്ളം നിക്കാത്ത പ്രദേശം
ഓകെ ഇവിടെ അങ്ങനെ വെള്ളൊന്നും കേയറൂല വെള്ളം കേറി അങ്ങനെ വെള്ളപ്പൊക്കോ ഒന്നും ഉണ്ടാകർജി ഏരിയല്ല അതായത്
മഴയൊക്കെ ഇങ്ങനെ പെയ്തോണ്ടിക്കുമ്പോ ഒരു വേചാറാണ് വെള്ളം നിക്ക്ണോൽക്കൊക്കെ ഭയങ്കര വബേചാറല്ലേക്കാരം
ഇപ്പൊ എല്ലോട്ത്തും ഓരോന്ന് കേക്
ഇപ്പൊ കാര്ണൊന്നും മാണ്ട ഒന്നിനും എന്ന മ മക്കളൊക്കെ ഇഞ് ഇങ്ങനെ വായിക്കാന് ക്കാനൊക്കെ ആയിണ്ടാവും ലേ
ഉം ഓൽ കിട്ടൂല മ മഹിരിവിന്റെ ബാങ്കിട് കൊടുക്കാ ഓലങ്ങട് കിട് ട്ടൂല. ഇന്നിപ്പോ സ്കൂൾട്ട് വന്നപ്പോ ഒര് ഒര് ത്തനെ ഞാന് പിടിച്ച് ഇരുത്തി ഇവിടെ ഓന കിട്ടണില്ല ഓൻ പോയി
അല്ല ഓലെ പ്രായക്കാര് വേറെണ്ടാവുമ്പോഴ് പറഞ്ഞിട്ട് കാര്യല്ല എന്തെങ്കിലൊക്കെ അവന്റെ പ്രായക്കാരുണ്ടോ ഉണ്ടെങ്കില് അങ്ങനെ പറഞ്ഞിട്ട്
ആഹ് പ്രായക്കാര് ഇവടെ അടുത്തൊക്കെ ഇണ്ട് അപ്പോ ഓരത് കളിച്ചും കളിച്ചുമ്പ പോലെ നമ്മള് മുറിച്ചേക്കണ ഇതല്ലല്ലോ ഓര് കയിച്ചുമ്പോ ഇവര്ക്കും കയിച്ചണം
ആഹ് ഏതായാലും എന്താ പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങള് ചക്കി മാങ്ങക്കെ കഴിഞ്ഞോ
ചക്കേം മാങ്ങൊക്കെ കഴിഞ്ഞിണ് ഇപ്പോ ചക്കിം മാങ്ങൊക്കെ കൊറവാ മാങ്ങക്കെ ഇണ്ടേനി മാങ്ങൊക്കെ ഇണ്ട അത് മാങ്ങാ ജ്യൂസും അച്ചാറും
ഓഹ് അന്നൊരു ജ്യൂസിന്റെ ഇല്ലേ മടക്കൂല അങ്ങനെ കുടിച്ചും ചൂടാരുന്നല്ലേ അന്നൊക്കെ അപ്പോ പിന്നെ എത്ര കിട്ടിയാലും ഞമ്മള്ത് കുടിച്ചും അങ്ങനങ്ങട്ട് മടുക്കൂലാ
അതെ മാങ്ങ എല്ലാരും കാണാം പാലിലൊക്കെ അടിച്ച് ഞമ്മള് വെറും പ പാല് കൂട്ടാതെ അങ്ങനെ അടിച്ച്
ആഹ് പാല് കടിക്കണങ്ങാട്ന്നെ പാല് കൂട്
കൂട്ടാതെ അടി ആഹ് അപ്പാന്നെ രസി അങ്ങനെ എല്ലാരും പറഞ്ഞ് കേക്കാ പാലില് അടിച്ചണം അപ്പോഴാണ് അയിന്റെ ടേസ്റ്റ് കൂടുള്ളൂ
പാലിലടിച്ചാ ഒരു കട്ടിണ്ടാവും അതൊരു വേറെ ടെസ്റ്റ്‌ ഏഹ് ഷെയ്ക്ക് മാതിരിയാവും ഇതാമ്പോ ഞമ്മള് ലൂസിച്ച് അത് ഹെൽത്ത് നല്ലത് നമ്മള് സാധാ പാൽല് അടിക്കാത്തതല്ലേ
അതെ അതെ അത് ഏത് നോക്കിയാലും ഒക്കെരു ഇതന്നെണ് എല്ലപ്പോ
ഇപ്പ നമ്മള് ആരും ഹെൽത്ത് നോക്കൂലല്ലോ ഒക്കെ കെട്ടിയത് കഴിക്കാന്നല്ലാണ്ട് ഹെൽത്ത് നോക്കിട്ട്ള്ള പരിപാടില്ല
ഫുള്ള്
ഫാസ്റ്റ് ഫുഡാണ് അതുകൊണ്ട് അതിനനുസരിച്ചുള്ള മെച്ചങ്ങള് നാട്ടില് കാണുണുണ്ട് ബുദ്ധിമുട്ടുകളും ക്ഷീണോം കൊയക്കും ആഹ് ഒക്കെ പെട്ടെന്നുള്ള മരണോം ഒക്കെണ്ടല്ലോ
ഇപ്പ അധികാണല്ലോ ഇപ്പ ഈ പെട്ടെന്നുള്ള മരണം അത് ചെറി ചെറിയ പ്രായത് ത്ത് തന്നെണ് ഈ മരണൊക്കെ വര്ണത്
ഇപ്പോളും ആവൊല്നീച്ച് മണ്ടിപാശ് ഞമ്മക്കൊന്നു ഇപ്പോളും മണ്ടിപ്പാശ് അമ്മക്കൊന്നും ഇപ്പ ആഹ് അതന്നെ നമ്മക്കൊന്നും ആരോഗ്യം തീരെയില്യ
ഇല്യല്ല അയിന് അങ്ങനെല്ല പണ്ടത്തെ ആൾക്കാര് നല്ലോ നയ്ച്ചീനി അല്ലാം നയ്ച്ചിത്ത് ഉം പിന്നെ തൊടുല് ആഹ് ഓരോ കൃഷി ഇണ്ടാക്ക്ക അയ്നനുസരിച്ച് അങ്ങനത്തൊക്കെ ഓരോര് പണികൾണ്ടായിന് ഇപ്പയ്ന് ആരോ ചെയ്യുല്ലല്ലോ
ആഹ് ഇതന്നെ കാ കാല് വേ വേദ് തനങ്ങളും വരുത്തൊക്കെ നമ്മുക്കൊക്കെ ഇപ്പോളേ തൊടങ്ങിയനെ പണ്ടൊത്തോൾക്കൊന്നും വേതനേം വരുത്തും ഇപ്പോളും ഇല്ല
അതെ
ശെരിയാണ് ഇന്റെ മ്മാക്ക് അങ്ങനെന്തന്നെ എന്റെ മ്മാക്കൊന്നൊരു ഞാഞ്ഞിട്ടല്ല ഓല് മെയി ഓല് ഉം ഇവടെ വീട് പണിയൊക്കെ നടക്ക്ണ്ടേ ഓല്ക്ക് എന്തൊരെൾപ്പാ രാ അങ്ങോട്ടു ഇങ്ങോട്ടു പായലും പിടിച്ച് നമ്മക്ക് നക്കുമ്പോത് കാല് വേദന കൈ വേദന ഊര വേദന ന്ന് ഞമ്മക്ക് പിന്നെ പോകാനും മടിയാണെ എളകി തടി എളകിയാണ്ട് നടക്കാനൊക്കെ ഒരു മടിയാണ്
എന്നാ ങ്ങള് ശെരിട്ടോ ഞാൻ വിളിക്കാം.
ആഹ് അയ്ക്കോട്ടെ ശരി